ലോ ആ ഹലോ പറയൂ
ആ ഹലോ ആ പിന്നെ ഹ് പിന്നെ ബാക്കി ഇനി എന്തോ പലഹാരവാ വൈകിട്ടെങ്കി
ആ വൈകീട്ടേക്ക് ഞാൻ പിന്നെ മറ്റ മറ്റത് പറഞ്ഞില്ലല്ലോ അമൃതം പൊടി അമൃതം പൊടി നമ്മളെ തേങ്ങ അത് ഒരു പണിയില്ല ഇത്രക്ക് പണിയൊന്നുമില്ല ജസ്റ്റ് തേങ്ങ ചെരകി ഇടാ തേങ്ങ ചെരകീട്ട് ട്ട് അമൃതം പൊടി അയിലിടാ ഏ എന്നിട്ടൊരു പകുതി പേക്കറ്റോളം അതിലിടാട്ടോ കൊയ്‌ അപ്പ അത്ട്ടിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ചിട്ട് അയിന്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിക്ക ആ തേങ്ങ്യം പൊടിട്ട് അയിന്റെ മോളുകൂടെ ഇങ്ങനെ ഒഴിക്ക, ഇന്നിട്ട് നമ്മ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ മിക്സ് ചെയ്യ നല്ലം അതിട്ടിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാ നമുക്ക് ഇങ്ങനെ കയ്യിയില് ഉരുട്ടി ഇങ്ങനെ പിടി ഭാഗത്തിനും വെള്ളം നനഞ്ഞോട്ടെ വല്ലാണ്ട് ഓവറ് വെള്ളം നയാനും പാടില്ല വെള്ളം കുറവും പാടില്ല ഒരു നമുക്ക് പിടിക്കാൻ പറ്റുന്ന പോലെ എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ട്ട് നമ്മള് ഓരോരൊ ഉണ്ടകളാക്കിയിട്ട് ഉരുട്ടി വെക്കുക ഇന്നിട്ട് അത് അയിലെന്നെ ഇണ്ടല്ലോ ഒരു ഷുഗർ കണ്ടന്റ് ഒരു മധുര ഇണ്ടല്ലോ അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ എന്താ പറയാ പഞ്ചസാരൊന്നും ഞാന് ഇടാറില്ല എനിക്ക് ഓവറായിട്ട് മധുരം ഇഷ്ടല്ല ഒരു കുങ്ങിയ രീതിയിലുള്ള മധരം എനിക്കിഷ്ടുള്ളൂ അപ്പൊ ഞാന് അത്ര മതിരം ഇടുള്ളൂ
ഓഹൊ
അങ്ങനെ
അത്ശരി വേ വേറെ എന്തോ പലഹാരം പിന്നെ ഉണ്ടാകും
പിന്നെ പിന്നെ ഇവിടെ പഴംപൊരി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക പഴംപൊലി ഉണ്ടാക്കാറുണ്ട് ഉഴന്ന് വ ഉണ്ടാക്കാറുണ്ട് പിന്നെ കോഴിമുട്ട ഉണ്ടെങ്കിയ മുട്ട ബജി ഉണ്ടാക്കുന്നു
ഓ ഓ
അതൊക്കെ ഉണ്ടാക്കും പിന്നെ കായ ഉണ്ടെങ്ങിയ കായബജി ഉണ്ടാക്കും അതൊക്കെ ഇണ്ടാക്കാറുണ്ട് ആഹ് അത്ര പണിയൊന്നുംല്ല
അതെന്തുവാ കടലമാവ് എടുക്കുക
കടല മാവ് എടുക്കുക അതില് വെള്ളം ഒഴിക്കുക ഉപ്പ് ഇടുക നല്ല നന്നായിട്ട് മിക്സ് ചെയ്യാ നല്ല ഒരു ലൂസ് പരുവായി ഇണ്ടെങ്കിൽ അതിലേക്ക് കായ എടുത്തിട്ട്
ആഹ് പച്ചക്കായ ആണോ
ആ പച്ചക്കായ കൊണ്ടും ചെയ്യും പഴുത്തക്കായൊണ്ടും ചെയ്യും പച്ച കായ ഉണ്ടാവില്ല ചെറുത് ബജ്ജി ഉണ്ടാക്ക അത് നൈസായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് അൽമുക്കീട്ട് എണ്ണെയിലിടുക പൊരിച്ചെടുക്കും
ഓ ഓ അപ്പൊ അതിന് ടെസ്റ്റ് കിട്ടും
ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മുടെ എന്താണ്
മുളക് ബജി ഞാൻ കഴിച്ചിട്ടുണ്ട് അത് കൊള്ളാം അതിനകത്തേ കായപ്പൊടിയൊക്കെ ഇടത്തില്യോ
കായപ്പൊടിയ ആഹ്
ആഹ ആഹ് കായപ്പൊടി ഇച്ചിരി അതുവ ഇത് ആ മുളക് പൊടി ഉപ്പ് കായപ്പ ആഹ് ആഹ് ഇതെല്ലാം കൂടി ഇട്ടല്ലയോ
ഇട്ടിട്ടാണ് അത് ചെയ്യുക കായ് ബജി ഉണ്ടാക്കുക അപ്പൊ നല്ലൊരു ആഹ് രുചികിട്ടും
ആഹ് ആഹ് ആഹ് അത് കൊള്ളാം ആ മുളക് ബജി അത് ഞാൻ കഴിച്ചിട്ടുണ്ട് ആഹ് ആഹ് മുട്ട എങ്ങനെയാ ഉണ്ടാക്കുന്നത്
മുട്ട നമ്മള് അതുപോലെ തന്നെ മുട്ട നമ്മള് പുഴുങ്ങിയ എടുക്കണം ഫസ്റ്റ് പുഴുങ്ങിയ എടുത്തിട്ട് നമ്മളത് നടു കീറിയിട്ട് വെക്കുക നുകയറി വെച്ചിട്ട് കടലമാവി പറഞ്ഞ പോലെ കടലമാവ് എന്താണ് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് വെക്കുക നമുക്ക് മുക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യണം ഏ പിന്നെ നമ്മള ഈ പകുതി കോൾമുട്ട മുറച്ച് വെച്ചില്ലേ
ആഹ് ആഹ്
ആ് മുറിവെച്ച കോഴിമുട്ടയുടെ മുകളിലായിട്ട് ആ പുഴുങ്ങിട്ട് മുറിച്ച് വെച്ച വെക്ക എന്നിട്ട് അതിന്റെ മോളെ ഈ കുരുമുളക് പൊടിയില്ലേ കുറച്ച് കുരുമുളക് പൊടി കോഴിമുട്ടയുടെ മുകളിലായിട്ട് ഇങ്ങനെ കുറച്ച്ങ്ങനെ വെതറ എന്നിട്ട് ആ മുട്ട അയില് മുക്കിയെടുത്തിട്ട് എണ്ണയിലേക്ക്ഇട ന്നിട്ട് അങ്ങനെ പൊരിച്ചെട്
ആഹ് അതും കൊള്ളാം എളുപ്പ ഉണ്ടാക്കുന്ന സാധനങ്ങളാണല്ലേ
ആഹ് അതൊക്കെ നമ്മുക്ക് സിമ്പിളാണ്
ആഹ് ആഹ് ഞാൻ ബജിയൊന്നും ഉണ്ടാക്കാറില്ല മറ്റേ ഏത്തക്കാപ്പ ഉം എന്തുവാ പഴംപൊരി ആ ആ അത് വെക്കും അതു ഉണ്ടാക്കി കൊടുക്കും പുള്ളാർക്ക് പിന്നെ വത്സ മറ്റേ ഇലയിടകൾ ഉണ്ടല്ലോ ആ എലയടെന്നാന്നോ പറയുന്നേ അതോ നമ്മൾവിടെ വത്സൻന്നൊക്കെയാ പറയുന്നേ
എന്തന്ന് വത്സനൊ
ആ ആ ഈ വാഴയിലേ കീറിട്ടേ ശർക്കരയും ഗോതമ്പ്പൊടിയും
ഞങ്ങളിവിടെ അട
അട ആ അത് തന്നെ എലയട
ഇലയടാ
ആ ആ അടേന്ന് പറയുന്ന വേറൊരു സാനോട്ടോ നമ്മളിവിടെ അയിന്തോന്നോ ദോശ കല്ലേലെ അല ഈ എലക്കകത്ത് തന്നെ അത് പിന്നെ ത പഞ്ച അയ്യോ തേങ് ആ ഈ ശർക്കര ഇട്ടു ഉണ്ടാക്കും പിന്നെ പഴവൊക്കെ ഞവിടി ആ അരിപ്പൊടി എടുത്തിട്ടേ പഴന്നവിടി അതിനകത്ത് കൊർച്ച് പഞ്ചസാര ഇട്ടിട്ട് ആ പിന്നെ അരിപ്പൊടിയല്ല മറ്റേ നമ്മള് പൊടിച്ചെടുക്കുന്നയെ ഏറ്റവും നല്ലത് എന്നാലും അരിപ്പൊടി എടു ക്ക പുട്ടിന്റെ പൊടിയെല്ല മറ്റേ ഉം അപ്പത്തിന്റെപൊടി ആ നൈസ് നൈസ്പൊടി അതെടുത്തിട്ട് ഈ നല്ല പഴഒക്കെ നല്ലപോലെ ഞെവിടി നല്ല ഇതാക്കും ഇതാക്കിട്ട് ഈ ഇലയ്ക്കകത്ത് വാരി വെച്ച് പരത്തി നമ്മുടെ ദോശക്കല്ലേല്ട്ട് തിരിച്ചും മറിച്ചും എഴ്ത്ത് ചുട്ടെടുക്കും ആ അതിനെയാ നമ്മള് അടയന്ന് പറയുന്നേട്ടോ അ ആ തേങ്ങ ഇടത്തില്ല തേങ്ങ ട്ട് ചെയ്യ്‌ന്ന അത് വേറെ അത് ഏ പിന്നെ അരിപ്പൊടിയല്ല ഗോതമ്പ് പൊടി എടുക്കുക ആദ്യം ഇലയ്ക്കകത്ത് നേരെ ഏ എന്തുവാ വെള്ളം ഒഴിച്ച് ഇതാക്കിട്ടെ നല്ല പരത്തും പരത്തിയിട്ട് അതിനകത്ത് തേങ്ങേ പ ഞ്ചസാരയും ചിലര് ശർക്കരയുംചേർക്കും തേങ്ങയുടെകൂടെ അത് രണ്ടൂടെ മിക്സ് ചെയ്ത് ഇതിനത്തങ്ങ് മൊത്തത്തിആക്കും ആക്കിയിട്ട് നമ്മള് ചുട്ടെടുക്കും. ആ അതിനും ഓ ആ അത് അടയന്ന പറയുന്ന ഓട്ടട ഓട്ടടേന്ന അതിന്പറയുന്നെ മറ്റേത് അട പഴവിട്ട് ചെയ്യുന്ന അടയും ഇതിന് ഓട്ടടേന്നു പറയും
ആ ശരി ഞങ്ങള് പഴ ഇട്ടിട്ട് അങ്ങനെ ഇണ്ടാക്കെഇല്ല ഞ
ടേസ്റ്റ അത് കഴിക്കാൻ കേട്ടോ ആ പഴത്തിന്റെ ഒരു മണവും അങ്ങനെയൊക്കെ ഏതു പഴമായി മാ പിന്നെ ഏത്തപ്പഴവല്ല മറ്റെ വിട്ന്നത് അ എന്താ പുവനോ ഞാലിപുവനോ പാള പാളതോടനോ ഏതെലുഒക്കെ ഉപയോഗിക്കാ
നല്ല ടേസ്റ്റ്ആ അല്ല സോഫ്റ്റ്ആയിട്ട് ഇരിക്കയുംചെയ്യും കേട്ടോ
അതെ ഞാനാ അത് കഴിച്ചിട്ടില്ലേട്ടാ അത് കഴിച്ചിട്ടില്ല ഇതുവരെ
എന്തോ ആ അത് നല്ല ടേസ്റ്റാട്ടോ അത് വേറെ അടയൊ ന്നാതിന് പറയുന്ന പണ്ട് ഈ പൂവനക്കൊക്കെ എടുക്കുവായിരുന്നേ പഠിക്കയൊക്കെ ഇടുമ്പോഴേ അങ്ങനെയൊക്കെ ഉപ ക്കാര് ഇപ്പൊ അതൊന്നുഇല്ല പക്ഷെ നല്ല ടേസ്റ്റാ അത്കഴിക്കാ ഇച്ചരി മധുരത്തിന് വേണ്ടി ഇച്ചിരി അഡീഷണ പഞ്ചസാര ഇട്ന്നെ ഇട്ടില്ലേലും ആ പഴത്തിന്റെ മധുരം കിട്ടും നഅത്ത് വേറെൊന്നും ഇടത്തില്ല തേങ്യോ അങ്ങനെ ഒന്നു ഇടത്തില്ല നല്ലടേസ്റ്റാ അത് കഴിക്ക ഉ മറ്റേത് ആവി വെ പുഴുങ്ങുന്നതാണ് ഈ വത്സൻ എന്ന് പറയുന്നത് അത് നമ്മള് വ ക്യാത്തു ഉണ്ടാക്കും ഉ വട്ടയില അറിയല്ലോ
മട്ടേല എന്താണ് അതെന്തലേണ്
ഓ അത ഇനി എന്തുവാ ഈ ഒരു മരത്തിന്റ മരന്ന് പറഞ്ഞ ഇവിടെ എല്ലാം പൊതുവേ നിൽക്കുന്ന ഒരുലയ മറ്റേ വട്ടം പോലെ ഇരിക്കും വട്ട വ എന്തു
ആഹ് അത് മനസ്സിലായി പ്ലാസേഡല്ലേ
എന്തോ?
പ്ലാസ അതാണ്ോ
ആഹ് അത് ഇീ അവിടെ എന്തുവാ പോവാ പറ
ആ ഇലക്കന്നൊ ഒരു മണം ഉണ്ടാവും
ആ ഒരു ഒരു ഒരു സ്മെല്ലള്ളേ സ്മെല്ലുണ്ട് അതിനൊ ഒരു കറയുണ്ട് കേട്ടോ അത് നമുക്ക് ഇതൊക്കെ ഒട്ടിക്കാൻ ഉപയോഗിക്കാം
കറയുണ്ഡോ
പറിക്ക്പഴേ ഒരു കറ വരും ആ കറ വെച്ച് നമ്മൾ പണ്ട് പശയായിട്ടൊക്കെ ഉപയോഗിക്കുായിരുന്നു പശ നമ്മള് കവറൊക്കെ ഒട്ടിക്കാന് കവർന്ന് പറഞ്ഞാ എഴുത്ത് ലെറ്ററൊക്കെ എഴുതിയിട്ടേ അത്ൊട്ടിക്കാനൊക്കെ ഈ വട്ടപ്പശ ഉപയോഗിക്കും.
ആയോ അത എനിക്കറിയില്ലല്ലോ അതെന്താത്
പേരായിരിക്കും നമ്മുടെ ഒരു അതിന്റെ പേര് തന്നെ വട്ടയ എന്നാ അപ്പം ഇലയന്ന് പറഞ്ഞ ഈ വട്ടം പോലെ ഏഹ ഒരു ഓവൽ ഷേപ്പ് ഉള്ളതാണ് ഒരു സൈസ് നരു പോലുള്ള സാധനമുണ്ട് അതിനൊരു സ്മെല്ലുണ്ട്
അത് താഴെ നിലത്ത് നിക്കണതണോ പാടത്തൊക്കെ ന പൂവുണ്ടോ അതിന്
ആ ഇല്ലല്ല അതൊരു മരം പോലെ പോന്നെയ ഒത്തിരിങ് വലിയ മരമല്ല ഈ താഴെ വശത്തൊക്കെ ചെറിയ ഇതായിട്ട് നിന്നിട്ട് അല്ലല്ല ഇരിക്കൊന്നും അല്ല ഇത് ആ ഇനി അവിടെ വേറെ എന്തെങ്കലും ആയിരിക്കും പറയുന്നത് കേട്ടോ
അതെ അതാണ എിക്കറിയാത്തത് ഞങ്ങൾ പിന്നെ ഇവിടെ പൊടിയന അറിയോ പൊടിയനിയുടെ എല്ലാ അത ആണ
അത ന എന്തുോവാന്നാവോ?
അതിന്റെ മുകൾ മുൻഭാഗത്തേക്ക് മുൻഭാഗത്തേക്ക് ഇങ്ങ ഒരു കൂർപ്പ് പോലെയുള്ള ലവ് ഷേപ്പില് ലവ് ഷേപ്പിലുള്ളത്
ആഹ് ഇത് ഒരു ലൗഷേപ്പ് ഒക്കെ തന്നെ അതാണോ ഇനി ഓ ഓ അതിനൊരു കറയില്ലേ
കറ ആവിട്ട അറിയില്ല
ഓ ആഹ് ഇത് ഈ ഒരു ലൗഷയിപ്പ ആകട്ടോ അതിനകത്ത് ഇച്ചിരി ആര് പോലെയൊക്കെയ ഉള്ള അതിനൊരു സ്മെല് ഉണ്ട് ആ ഇല പററിക്കുമ്പം തന്നെ അപ്പൊ അതിനുണ്ടാക്കുമ്പോ അതിന്റെ ആ വത്സ എന്ന് പറഞ്ഞാ ഈ ശർക്കരയും ഇതൊക്കെ ഇട്ടുണ്ടാക്കുന്നതിന് ഈ വട്ടേലയുടെ ഒരു സ്മെല്ലും കൂടെ വരും
ക്ക് ഇതി പശ ഇണ്ട നോക്ക ഇവിടെ ന ഏയ് ഞാൻ പറണതിന് പശ ഒന്നും ഇല്ലടോ
ആഹ ഇല്ലയോ അതിനി ഏതാന്നാവോ? ആ അത്നി എന്തുവാന്നാ മറ്റേ വയണയില അതറിയാലോ?
അതെന്താ?
പോക്കെ ഉണ്ടാക്കുന്നേ അവിടെ കുമ്പളം എന്നൊക്കെ ആായിരിക്കും പറയുന്നത് ക കുണ് കൂണ്ു പോലെ ഒരു അപ്പ ഉണ്ടാക്കുവല്ലോ വയ മടയില വെച്ചു ഭയങ്കര മണവാ
അതറിയാ അതറിയാ അതറിയ ആ അതറിയാ അതറിയാ
ഭയങ്കര മണമാ യ്ന്. ആ ആ അത് നമ്മൾ വെച്ചുണ്ടാക്കും നല്ല അരിപ്പൊടി വെച്ചു ഉണ്ടാക്കാ മറ്റേ ഗോതമ്പു പൊടി വെച്ചും വേണെലും ഉണ്ടാക്കാം. നല്ല ഇതാ
ഇതാണ് മനസ്സിലാവാത്തെ
ആഹ് ഇനി ഇയാ ഇയാൾ മുമ്പെ പറഞ്ഞ വേറൊണ്ണായിരിക്കും. ഇതും ഒരു ലൗഷേപ്പാ കെട്ടൊ.
ആ അതെ ല്ലേ
ലവ് പോലെ ഇരിക്കും പക്ഷെ അതിന്റെ എന്ത് ത്താ ഒരു കറയുണ്ട്. ഏ ഒരു പശ പോലെ ഒരു സാനാ. നമ്മുടെ പശ വേടിക്കുന്ന പശ പോലെ ഒര് ചെറിയ പശ പോലുണ്ട്. അത് പണ്ട് കാലങ്ങളിലൊക്കെ ഈ ഇതൊക്കെ ഒട്ടിക്കാനൊക്കെ ഉപയോഗിക്കുവായിരുന്ന്. പശയില്ലാത്തപ്പഴേ.
ഉം ഉം ഉ ഉ ഉ ഓക്കെ എന്തായാലും നോക്കിയോക്കട്ടെ ഞാൻ നെറ്റില് നോക്കിയോക്കട്ടെ. ചെല പ്പം നെറ്റിൽ കാണും. ഹലോ
ആ പറഞ്ഞോ
ചെലപ്പെങ്കില് നെറ്റില് നോക്കിയോക്കട്ടെ അയില് കാണും പറയാ.
അപ്പൊഴ് പിടികിട്ടും. ഉം
പിന്നെ
ആ എങ്കി ശരിയേട്ടോ.
ആ ശരി ഓക്കെ.
ഓകെ വെച്ചൊ.